ആഹ് എന്തെക്കെയ്ണ്ട്
നല്ല വിശേഷം.
ആഹ് ആഹ് എന്താ പണിയൊക്കെ കഴിഞ്ഞാണോ ഫ്രീ ആണോ
ആഹ്‌ ഫ്രീയാണ് ജോലിയൊക്കെ കഴിഞ്ഞ്, കുഞ്ഞ് ഒറങ്ങി അപ്പ വിളി ക്കായിരുന്നതാ
ജോലിയൊക്കെ കഴിഞ്ഞാ
ആഹ് ഒക്കെ കഴിഞ്ഞ്.
ഹ്മ്മ് എന്താന്ന് സ്പെഷ്യലെന്താ
സ്പെഷ്യലെന്താ ഇന്ന് ചിക്കൻ കൊണ്ട് കൊണ്ടാട്ടം ഇണ്ടാക്കി ചിക്കൻ കൊണ്ടാട്ടം ഇണ്ടാക്കി പിന്നെ ഓഹ്
ചോറോ
നെയ്ച്ചോറും.
ശനിയാഴ്ച്ചായിട്ട് സ്പെഷ്യലായതാ അപ്പഞ്ഞ് നാളെ എന്തായിരിക്കും ഞായറാഴ്ച്ച സൺണ്ടേ നാളെന്തായിരിക്കും സ്പെഷ്യല്
നാളെപ്പങ്ങനെ വിചാരിച്ചല്ല ചെലപ്പോ കപ്സ് വെക്കണംന്ന് വിചാരിച്ച്ക്ക്ണ്.
ആഹ്‌ ആഹ് എന്തോണ്ട് ചിക്കൻ കൊണ്ട് ല്ലേ
ആഹ് ചിക്കൻ ചിക്കനാണ്
ചിക്കനിപ്പോ വെലല്ലേ ഭയങ്കര വെലല്ലേ
ആഹാ അറില്ല ഞമ്മള് വാങ്ങാത്തോണ്ട് നമക്ക് അയിനെ പ റ്റിയൊന്നും അറീല്ല വാങ്ങി തര്ണത് ഇണ്ടാക്കാനല്ലേ നമ്മക്കയ്യൊള്ളൂ. ആഹ് അതഞ്ഞെ
ചെലോര് വാങ്ങിക്ക്ണോരുണ്ട് ഹസ്ബൻ്റൊന്നും സ്ഥല ആഹ്‌ അതും ഞാൻ ചോയ്ച്ചതാ ഹ്മ്മ് ഹ്മ്മ്
ഇങ്ങളെ ഹസ്ബന്റ് ഇവടെല്ലേ
ആഹ്‌ ഇണ്ട്.
ആഹ്
ഇന്നാലും ഞങ്ങ എടുത്തൊക്കെ ചിക്കൻ കടണ്ട് അപ്പൊ അവ്ടെ എഴ്തി വെച്ചിട്ട്ണ്ടാവും അതോണ്ടാ ഞാൻ പറയാൻ കാരണം മഹ്മ്മ് മോനെ സ്കൂളില് വിളിക്കാ പോവുമ്പാ തൊ ട്ട്ട്ത്ത് ചിക്ക കടണ്ട് അപ്പൊ അവടെ എഴുതി വെച്ചിട്ടുണ്ട്
ആഹ് നല്ല വെലേക്കുലെ ഇപ്പോ?
എല്ല ഇവടെ പിന്നെ തൂക്കാണ് ഇഹ് ഇങ്ങനെണ്ടല്ലേ കോഴി കോഴിനെ ഒരു കോഴിനെ വാങ്ങിക്ക അതപ്പോ രണ്ടിലോ രണ്ടര കിലോ അങ്ങനൊക്കെ ഇണ്ടാവൂലേ
ആഹ്‌ ആഹ്.
അങ്ങനെ എർച്ചി ആയിട്ട് അങ്ങനെ കിട്ടൂല ഒരു കിലോ.
ഉം ഉം ആഹ് അങ്ങൻത്തെന്നെ ഒരു കോഴി വാങ്ങണ്ടേ? ഒര് കോഴി മൊത്തത്തില് വങ്ങണ്ടേ ഉം
മക്കളൊക്കെ ഇണ്ടോ വീട്ടില്?
ആഹ് ഇന്ന് എല്ലാരും ഇണ്ട് ഇന്ന് ഒഴിവാണ് എല്ലാർക്കും ശനിയല്ലെ ഉം ഉം. പിന്നെ ഇന്ന് ഇങ് മ ഇങ്ങക്ക് എത്ര മക്കള്ണ്ട്?
എനിക്ക് മൂന്ന് മക്കള് മൂന്നാമ്മക്കള്. ഒരാള് ആറാം ക്ലാസ്സില് മൂന്നാം ക്ലാസ്സില് എളെത് രണ്ടര വയസ്സ്.
ആഹ് ആഹ് ഇങ്ങള് ഇവടെ ഇണ്ടാവൂലേ വീട്ടില്?
ആഹ് ഇന്ന്ണ്ട് ഇന്ന് സ്കൂള് ഇല്ലല്ലോ?
ഏഹ് ആഹ് ഇന്നട്ടെന്താ ഓര്ക്ക് എന്താ ഇണ്ടാക്കി കൊടുത്തെ സ്പെഷ്യൽ ആയിട്ട്? ആഹ് ഓര്ക്കെന്താ സ്പെഷ്യലായിറ്റ് ഇണ്ടാക്ക്യത് ചോയ്ക്കാ
ഒന്നു ഇണ്ടാക്കിട്ടൊന്നുല്ല്യ സാധാ ചോറും കറീം വെള്ളരിക്കെ ചക്കക്കുരു കറി പിന്നെ മീന് വറ്ത്തത് പിരാനു
ഉം ഉം ഞാന് ചക്
സ്പെഷ്യലൊക്കെ നാറായ്ച്ച് നാളെക്കെ ഇണ്ടാക്കുള്ളു അങ്ങനെ.
ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പ എപ്പളു എന്നു എന്നും സ്പെഷ്യൽ അല്ലേ അമ്മള് വിചാരിക്കണ ദിവസങ്ങളിലൊക്കെ ഇപ്പ സ്പെഷ്യലെന്നെല്ലേ ലെ?
സ്പെഷ്യലെന്നെയാണ് ഉം
ആദ്യൊക്കെ അല്ലായിനോ ഏതെങ്കിലൊക്കെ ഒരു ദിവസോ
ആഹ് ക ബിരിയാണി ഒക്കെ കഴിക്കണെങ്കില് എന്തെങ്കിലു കല്യാണൊക്കെ വെരണ്ടേ ആദ്യൊക്കെ ഉം ഇപ്പൊ പിന്നെ അയിന്റെ ഒന്നും ആവശ്യല്ലല്ലോ ഉം എന്നും സ്പെഷ്യലെന്നെ.
വാങ്ങിക്കണെങ്കി വാങ്ങിച്ചോണ്ടെരാ ഓർഡറ് കൊടുത്താ മതി വീട്ടിലെത്തിക്കോളും.
ആഹ് അതെ.
അങ്ങനെക്കെല്ലെ
ഉം
അവ്ടെ വെയിലാ മഴയാ?
ഇപ്പ് ഇന്ന് വെയ്ലാ.
നല്ല വെയ്ലാ ലെ?
ഉം ഇന്ന് നല്ല വെയ്ൽ
ഇവടെ ഭയ ഇന്നലെക്കെ വെയിലെന്നേനു ഉം പിന്നെ ഇപ്പൊ മഴ പെയ് രാത്രി മഴ പെയ്യണ്ട് മുറ്റത്തൊക്കെ വെള്ളം ഇണ്ടായിരുന്നു രാ പകലൊക്കെ വെയിലാ ഇപ്പൊ ഇന്നലി മിഞ്ഞാന്ന് ഇപ്പൊ രണ്ട് മൂന്നാല് ദിവസായിട്ട് നല്ല വെയില് ഇന്നൊക്കെ എന്തൊരു വെയിലാ
വെയിലാണ്.
ന്ന്ട്ട് മക്കള് വെയിലത്ത് ഫുട്ബോള് കളിച്ചിട്ട് ഏഹ് ഇന്നാ ഇവടെയൊന്നും ഇണ്ടായിട്ടില്ല.
ഉം നല്ല കാറ്റിശി മഴ അങ്ങനെ പെയ്തിട്ടൊന്നുല്ല രാത്രി കൊറച്ചൊക്കെ പെയ്ത്
ആഹ് ഇന്നിപ്പോ ഫുട്ബോള് മക്കള് ഫുട്ബോള് കളിക്കാണ് മുറ്റത്ത് കൂട്ടുകാരന്മാരൊക്കെ വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വെയിലൊള്ളെ അത്രക്കും വെയിലുണ്ട്. മൊഖക്കെ ഇങ്ങട് ചൊവന്നിട്ട്ണ്ട് വെയിലൊണ്ടിട്ട് അപ്പൊ ഞാൻ പറയും മതി കളിച്ചെ ച്ചത് പർഞ്ഞ് അവരെ പറയു ഇനി അവര് അവരെടുത്ത്
ആഹ് ആഹ് ഇവടെ വേ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഇനിപ്പോ ചോറൊക്കെ കൊടുക്ക്‌ ഒരു മണിയായില്ലേ ആഹ്
കുളിയൊക്കെ കഴിഞ്ഞ്
ഉം ഉം ഇപ്പൊ കുളി കഴിഞ്ഞിട്ടില്ല കുളി
ഉം മേലഴീകിട്ടോളൂ തലേന്ന് നനച്ചിട്ടില്ലേ തല നനക്കാണ്ടറിഞ്ഞ് വെയിലുണ്ടാ പിന്നെ അങ്ങനെ വെള്ളൊഴിച്ചാല് പിന്നെ അത് മതി. തല വിയർത്തപാട്
ഒരാക്ക് ട്യൂഷനുംണ്ട് ട്യൂഷന് പോയിന്
എത്രാം ക്ലാസ്സിലാ ആഹ് ആഹ് എസ് എസ് എൽ സി അല്ലെ പഠിക്കുവോ
ആഹ് കൊഴപ്പല്ല
മാർക്ക് ഒമ്പതാം ക്ലാസിലൊക്കെ മാർക്ക്ണ്ടോ
അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് നല്ല മാർക്കൊന്നുല്ല
ഉം
കൊഴപ്പല്ലാത്ത മാർക്കൊക്കെണ്ട് ഇപ്പൊ ട്യൂഷൻ കൂടെ ഒക്കെ പോകുമ്പോ ഒന്നുകുടി ഉഷ
ആഹ്‌ പഠിക്കാനൊക്കെ താല്പര്യണ്ടാ ജോലി പറയുന്ന എന്താ പറയന്നെ
അങ്ങനെ ഒന്നുല്ല. അങ്ങനെ പറയൊന്നുംല്ല ഉം ഇല്ലല്ല അതൊന്നും പറയണില്ല അതൊന്നും അയിനൊന്നും ആയിട്ടില്ലല്ലോപ്പൊ ഇനി പണ്ടത്തെ കു കുട്ടികളത്ര മെചുരിറ്റി ഒന്നും ഇപ്പത്തെ കുട്ടികൾക്ക് ഇല്ലല്ലോ
എന്നാലും ചെലർക്ക്ണ്ടാവും എന്ക്ക് തോന്നണേ ഇപ്പളല്ലേ അങ്ങനെള്ളത് ഇപ്പഴല്ലങ്ങനെ പല പല ഇത് ഉള്ളത് അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ.
ആണ് പക്ഷെ എന്താന്നറിയോ ഇപ്പത്തെ കുട്ടിയക്ക് അങ്ങനെ ഫോണും എന്തൊക്കെ ആയിട്ടുള്ള അങ്ങൻത്തെ അറിവുകളല്ലേ ഉള്ളൂ. ഫോണിലുള്ള ഏഹ് നമ്മള് ക്കെ അനുഭവത്തിലൂടെ പഠിച്ചതല്ലേ.
ആ അത് ശരിയാ
ഉം
അ ഒക്കെ ശെരി അപ്പൊ ഇങ്ങനെ കണ്ടു ഇപ്പം മീഡിയകളല്ലേ.
ഉം
ന്നാലും എനിക്ക് തോന്നെ ഞമ്മളും കൂടുതൽ അറിവ് അവർക്ക്ണ്ട് തോന്നണ്. ഇപ്പത്തെ ഇതിനനുസരിച്ച് ഉം കൂടുതൽ ആ ഇണ്ട് പല മേഖലകളിന്നിപ്പൊ അറിവുകൾ ണ്ട് നമ്മള് പഠിക്കണന്നേരം സ്കൂള് പേപ്പർ വായന. മാത്രല്ലേള്ളൂ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു സാറന്മാര് ക്ലാസ് എടുക്കാൻ വരും ഉം ആ അപ്പൊ വായന ഞമ്മളന്ന് വായനേ ഉള്ളു. ഒന്നുല്ല ഇല്ല അത് അറിയല്ലേ ആതെ അത് ശരിയാ പറഞ്ഞത് ആദ്യൊക്കെ ഞാന്. ഇങ്ങനെ കു ചെറുതൊക്കെ ആകുമ്പോൾ ഒരു യു പി സ്കൂൾ ലെവലൊക്കെ ആകുമ്പോൾ മര കൂടെ പോകുമ്പോ ഈ കടകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കൂല ബാലരമ ബാലഭൂമി അതാണ് ഞാൻ ആദ്യം നോക്കുക
പൈസൊക്കെ കൊടുത്തിട്ട് ആഴ്ച്ചൽ ല്ലോ ആഴ്ച്ചയിലോ മാസത്തിലൊക്കെ ഉം
അല്ലെങ്കി സ്കൂള് പോണ സമയൊക്കെ കൂട്ടുകാരികളെ കൈയിൽന്നൊക്കെ വാങ്ങും അതും സാറന്മാര് കാണാതെ നോട്ട്ബുക്കിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടില്ലേ ഉം
പിന്നെ അങ്ങനത്തെ വായനാശീയിലൊന്നും ഇപ്പത്തെ കുട്ടികൾക്കില്ല
അന്ന് അത് കി ഞമ്മക്ക് ഓരോ മാസം ആഴച്ച എങ്ങനെയന അത് മാസത്തിലോ അല്ലെ അല്ല അത് ഓരോന്നും കിട്ടാൻ നമ്മള് കാത്തു നിക്കായിരിക്കും
പിന്നെ
മായവി ലുട്ടാഫി ഒക്കെ കാണന് ക്കെ വായിക്കാന്
ഉം ഇപ്പ അതൊക്കെ ഫോണിലാണ് ഇപ്പ അതൊക്കെ ഓ പിന്നെ ഇപ്പ അതൊക്കെ ഫോണിലല്ലേ ഇപ്പൊക്കെ കാണുവല്ലേ
ഉം അതന്നെ സ്ക്രീനിൽ
ആഹ
പക്ഷെ അന്ന് നമുക്ക് ആ ആ ബുക്ക് കിട്ടാനെ ഞമ്മുക്ക് അന്ന് ഭയങ്കര ത്ർതി ന്നി ഇന്ന് വരുവല്ലോ ബാലരമ കിട്ടുവല്ലോ പക്ഷെ ഇപ്പപ്പോ നമ്മൾ സീരിയലൊക്കെ കാണണ പോലെല്ലേ ഉ
തന്നെ ഇപ്പൊ ഫുള്ള് ഫോണ് ഇപ്പൊ ഞമ്മൾക്കായാലും ഫുള്ള് ഫോണന്നല്ലേ
ആ അതന്നെ ആ ഞമ്മളെ പറഞ്ഞിട്ട് ആ മക്കളെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല
കാര്യല്ല ഞമ്മളും ഫോണിൽ എങ്ങെയണ ഒന്ന ഒരു ഒഴിവ ഇണ്ടായാലും
ഒത്തിരി സമയം മതി നമ്മളൊരു സ മയം നോക്കട്ക്കെരം അപ്പോയ് നമ്മള ഇങ്ങനെയാലും അഞ്ചിറ്റ് ആയിമെ ചെലവഴി ല്ലെങ്കിൽ പത്തിനിറ്റ് അല്ല അതിലും കൂടുതൽ സമയം ആഹ
ആഹ
രാത്രി ഒന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഒന്ന് വാട്സആപ്പ് നോക്കട്ടെ ഒന്ന്
ആഹ അതന്നെ ഉം
അത്ന്നെ നമ്മള അവസ്ഥ പിന്നെ മക്കള് പറഞ്ഞിട്ട് കാര്യല്ല
പിന്നെ രാത്രിയ ഒന്നും പിന്നെ കയ്യിൽ കിട്ടൂല ഓലക്ക് എഴുതാള്ളതും എല്ലാം ആഹ മൂന്നാക്കും ഒരു ഫോണാ
ഉം എത്രക്ക ഒരു ഫോണ്
ഓനാണെങ്കില് പത്താം ക്ലാസ്സിലാണല്ലോ അപ്പൊ ഓന് അധികണ് എഴുതാന്
ആഹ് എഴുതാൻ ഇണ്ടവും
ഉം അപ്പൊ പിന്നെ ഇവലെ ഓംവർക് അതും അയില്ലന്നെയ വര താഴെയുള്ളവരെ ആഹ അ തും ആയില്ലെന്നെ വര അപ്പൊ പിന്നെ
ഉം ഉം ഇനിയിപ്പോ പിന്നെ ഫോണിൽ അങ്ങനെ ഒന്നും വർക്ക ഒന്നും കൊടുക്കരുത് എന്നൊക്കെ ഇണ്ടായിരുന്നുല്ലേ
അത് പറഞ്ഞാലും കൊടുക്കും ക്ഷെ കൊടുക്കാന്ന നഞമ്മള അറിയില്ല ഒരുപ
അത് ശരിയല്ലേ ഒരു സ്കൂള് നേരത്തെ വിടുകയാണെങ്കിലോ എന്തെങ്കിലും ഇണ്ടെങ്കിലൊക്കെ നമുക്ക്പ്പോ ഫോ ഫോണിൽ ഇങ്ങനെ ഫീല ആയിട്ടേ ആഹ നല്ലരു ബുദ്ധിമുട്ടായി തോനുപ്പോ
ആഹ
ആദ്യം ഇപ്പോ അത ഇതൊന്നും ഇണ്ടായി
ഇണ്ടായിട്ടല്ലന പോ അഹ അതന്നെ അന്നൊക്കെ ഇപ്പ ഞമ്മള് പഠിക്കുന്ന കാലത്തൊക്കെ ഇപ്പ ഹോംവർക്ക് ഉള്ളത് മാ ഷ്മാര് പറഞ്ഞിട്ടല്ലേന്നല്ലോ അറിണത്
ആഹ് അതന്നെ അല്ലേ അമ്മൾ ചെ ഒരുസം ആബ്സെന്റ് ആണെങ്കിൽ പിറ്റേസം ആരെങ്കിലും ബുക്ക് വാങ്ങിട്ട് നമ്മളെയ്തുല്ലേ
എഴുത്തും ഉം
ക്ക് കൊണ്ട്രൂ അവരെ നോട്ട്ബുക്ക് അങ്ങനെയൊക്കെ അല്ലായിരുന്നോ?
ഇത് ഫുൾ വാട്സആപ്പ് ആയതൊണ്ട്പ്പ അങ്ങനത്തെ ആവശ്യൊന്നുംല്ല
ഇന്നിപ്പോ ടീച്ചർമാര് ഇദ് വിടാണ് വോയിസ്
ഞാൻപ്പ ഞാൻ അധികം എന്താ ചെയ്യല് വേറൊരു നോട്ട് ബുക്ക് ഞാനും ഫോണ് ഫോണിൽ നോക്കി എഴുതിട്തിട്ട് അതുപലെ കൊണ്ട് എയ്താമ റി ഇത് ചെറിയ എഴുത്തല്ലേ ഫോൺ മണിലൊക്കെ അത് ഞമ്മക്കൊരു പണിയാണ് ഏഹ് അങ്ങനെയുണ്ട് ഉം
ഉം
പിന്നെന്താ?
ന്നായിക്കോട്ടന്നാ ഞ്ഞി പിന്നെ വിളിക്ക ഓക്കെ ശരിയാ